കേക്കില്ലേ
ആഹ് ഉണ്ട് കേക്ക്ണ്ട്
ആ ആഹ് നല്ല വിശേഷം ഇവ്ടൊക്കെ മഴ മഴ യില്ല മഴയുടെ മഴ ക്കാറായിട്ടിങ്ങനെ മൂടിക്കെട്ടി നിക്കണ് അവിടെയോ
അങ്ങൻ തന്നെയാ ഇവിടെള്ളത്
അതെ മഴ കാര്യായിട്ടില്ല ലേ
ഇല്ല അങ്ങനെയില്ല ആവുന്നല്ലേ ഉള്ളൂ ജൂണിലല്ലേ ഉണ്ടാവാ
ആഹ് ജൂണ് ആ ഈ മാസം ഇരുപത്താറ് തൊ ട്ടാണ് വർഷക്കാലം എന്നൊക്കെ പറയണ് നേരത്തെ പ്പൊന്ത കണക്കന്നെ എല്ലാം
കേട്ടിട്ടുണ്ട്
ആഹ് അങ്ങനെ ഞാൻ തേ അപ്പ ഇവിടെ കുട്ടികള് ഉണ്ട് അപ്പൊ അവരായിട്ട് പൊറത്ത് ഒറങ്ങല്ല രണ്ടും ചെറുതാ അത് കാരണം ഒറക്കൊന്നുല്ല രണ്ടും ഉച്ചക്കൊന്നും ഉറങ്ങില്ല
ആഹ് ഇവിടിം അങ്ങൻത്തന്നെയാ ഒരു ഒറങ്ങൂല ഇവിടെ രണ്ടും ചെറുതാ
കളി കളി കളി നമുക്ക് ഒറക്കോല്ല ഒന്നുല്ല
നമ്മ അവര്ടെ കൂടെ ഇരിക്ക
ഇരിക്ക ഇപ്പൊ തന്നെ എന്നെ കാണായിട്ട് വിളിചോണ്ടിരിക്കുന്നുണ്ട്
ആഹ് ഇത് അതന്നെ പ്രശ്നം ഇങ്ങനെ നമ്മള് എവിടെയെങ്കിലും ഒന്ന് ചെന്ന് ഇ ക്കുമ്പോ ഉമ്മാ ഉമ്മാ ഉമ്മാ ഉമ്മാ പറഞ്ഞ് വിളിക്കും
നമുക്ക് എവിടെയിരിക്കാനും ഒന്നും പറ്റൂല്ല അവരെ കൂടെ നിൽക്ക
ഒരു കാര്യം കാണിച്ചു തരാം വാ വാ വാന്ന്
അത് തൻ ഇത് തന്നെ എന്തെങ്കും എന്തെങ്കും ഇവിടെ കണ്ടാ മതി അപ്പ വിളിക്കും
ആഹ് അയ്യോ പിന്നെ അടിയണ് അടിയാണ് എപ്പോഴും
അതൊക്കെ അതെല്ലാറ്റിൽ ഇണ്ട് അത് പിടിച്ച് വെക്കാനേ സമയള്ളു
ആഹ് കണ്ണ് തെറ്റിയാ അപ്പ തുടങ്ങും താഴ ഉള്ളത് പെൺകുട്ടിയാണേ അപ്പൊ അവള് അവള് നല്ല അടി അടിക്കും മൂത്തത് ആൺ കുട്ടിയാ അപ്പൊ അവനാണെങ്കി പാവം കൊള്ളും ചേലേപ്പോ ക്ഷമ കെട്ടിട്ട് തിരിച്ച് കൊടുക്കും കിട്ടുന്ന അടിയൊക്കെ നല്ലേ നല്ല മെനക്കെ കൊടുക്കു
അതിനെന്താ എനിക്ക് രണ്ട് പെൺകുട്ടിയളാ മൂത്ത ആള് നല്ലോണം കൊടുക്കും ഇവള് യായാ അ അധി അധികം ഇവക്ക് സഹി കെട്ടാ അപ്പഴും കടിച്ചാല് എളേയാള്
ആഹ്
പേടിയാ കിട്ടുന്ന ആളെ കടിക്കും ആഹ് കടിക്കാ ചെയ്തൂടാ
ആഹ് ഇത് നല്ല പൊറത്തൊക്കെ നോക്കി നല്ല തലയിലും പൊറത്തൊക്കെ നമ്മള് പിടിച്ചു മാറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര അടിയിലേക്ക് അവസാനി ക്കും അങ്ങനെ
നമ്മള് ശ്രദ്ധിച്ചു നിക്കണം ചെല സമയത്ത് കാണാതെയൊക്കെ പോയി ചെയ്ത് കളയും
ആഹ് അതാണ് പ്രശ്നം പക്ഷേ ആഹ് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഭയങ്കര സ്നേഹായിരിക്കും ആന് കെട്ടിപ്പിടുത്തവും എക്കലും അതൊരു അഞ്ച് മി അഞ്ച് മിൻറ്റ് അതെ അഞ്ച് മിനിറ്റത്തേക്കേ ഉള്ളൂ
ഉം പിന്നെ ഉം ആഹ് ഫുഡ് കഴിച്ചു പിന്നെ പെരുന്നാളാവാറായില്ലേ
ആഹ്
ഇല്ല ഷോപ്പിങ് പിന്നെ ഉച്ചക്കെന്താ പരി ചോറും മീൻ പൊരിച്ചതും
ആഹ് ആഹ് ആഹ് ഇവിടെ ഞായറാഴ്ചയല്ലേ അപ്പ എല്ലാരും ഉള്ള അത് കൊണ്ട് നെയ്ച്ചോറ് വെച്ചു പിന്നെ ഞാന് ഇപ്പ ഹസ്ബൻഡിന്റെ വീട്ടിന്ന് ഇങ്ങട്ട് വന്നാണേ
ആഹ്
വന്നിട്ട് അധികം ഒന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പൊ അങ്ങനെ വെച്ചു പേർലിമാണിയുടെ സ്പെഷ്യൽ
ഹ് ഓ അഹാ അങ്ങനെ ഇടക്കെല്ലാം പേടിക്കുംല്ലേ ഉം ഞാനും ഇങ്ങനെ ഇടക്ക് പരീക്ഷിക്കും ഞാനും പരീക്ഷിക്കും ഇടക്ക് ഓരോന്ന് ചിലപ്പോ സക്സസ് ആകും ചിലപ്പോ ഒന്നും ആവില്ല
ഊ അവിടേം ഹസ്ബൻ്റിന് ഇങ്ങനെ ഉണ്ടാക്കാന് അങ്ങനെ പറയാൻ നല്ല ഇഷ്ട എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഞാൻ പിന്നെ എന്റെ ഒരു ഐഡിയ വെച്ച് വെച്ചിട്ടും കൊറേക്കെ പരീക്ഷിച്ചു ഉണ്ടാക്കി കൊടുക്കും പിന്നെന്താ ഉണ്ടാക്കി ഈ സാധനം നല്ല ടേസ്റ്റ് ഇല്ലന്നൊന്നും പറയില്ല
അത് പറയൂല അത് ഇപ്പം ഇവിടുന്ന് അങ്ങനെ തന്നെയെ എന്ത് ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാലും അത് കൊറച്ച് ടേസ്റ്റ് കുറഞ്ഞാ പറയുവേ കൂടിപ്പോയാലൊ ഒന്നും പറയൂല
ഒന്നും പറയില്ല അത് ഞാന് എങ്ങനെയണ്ട് എങ്ങനെയുണ്ട് ചോദി മ്പ ആ നന്നായിണ്ട് കൊള്ളാം അപ്പൊ ഞാൻ പറ ഇത് പറഞ്ഞൂടെ ഇതിനല്ലീ ചോദിക്കണെ
ഉം എന്റെ നന്നായിട്ടില്ലെങ്കിൽ കൊറച്ച് ടേസ്റ്റ് ഒന്നു കുറഞ്ഞാൽ പറയും നല്ല ടേസ്റ്റ് ഉണ്ടെ ഒന്നുനങ്ങൂല ഇരുന്നു കഴിക്കാനല്ല ഒരു വസ്
പറയില്ല അതെ നമ്മളാണെങ്കിൽ അതാണ് പ്രതീക്ഷി
പ്രതീക്ഷി ആ നമ്മള് പ്രതീക്ഷിച്ചിട്ടല്ലെ ഉണ്ടാക്കി കൊടു ക ന്നാലല്ലേ ഞമ്മക്ക്ണ്ടാക്കാനൊരു മ്
മോൻ പറയും ഇമ്മച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്ട്ടാ എനിക്ക്ഷ്ടായി പറയും അതുപോലെ അവളും പറയും
ആ ഇഞി നമ്മുടെ സപ്പോർട്ട് കുട്ടികൾന്നാ
അതെ അപ്പൊ ഞാൻ പറയും ഒരു ദിവസം തേപോലെ മുടിങ്ങനെ ഭയങ്കരയിട്ട്ങ്ങനെ കൊഴിയിണ്ടേ അപ്പൊ ഞാന് മുടി തലങ്ങനെ ഈഴ് പ്പൊ കണ്ടപ്പോ ഇവനന്നോട് പറഞ്ഞു മുടി കൊഴിച്ചില് ആഹ് മുടി കൊഴിച്ചിൽ അപ്പൊ ഞാനിങ്ങനെ തലെ ജസ്റ്റ് അവനും മുന്നിവച്ച് മുടിയീര അപ്പൊ അവനെന്നോട് ഉമ്മാക്ക് നല്ലോണ്ണം മുടി കൊഴീണ്ടിട്ട വേഗം പോയി ഡോക്ടറെ കണ്ടോളാന്
ആഹ് ഹാ
ആപ്പ ഞാ പറഞ്ഞ് ഓ വാപ്പാക്ക് തോന്നാത്തത് മോനക്ക് തോന്നണ്ടല്ലോ
അതെ വിട്ടേ തോന്ന തേമാനം വലിയാക്ക്‌ തോന്നാ കുട്ടിക്ക
അതെ
ഉ കുട്ടി നമ്മള് നമ്മള് ഓരോ കാര്യങ്ങളും മ
ആഹ് പ്രത്ത്യേകിച്ച് ത് ആഹ് മോൻ ശ്രദ്ധിക്കും കൊറയൊക്കെ കൊറച്ച് കരുതല് ക്കെ കൂടുതലാ നമ്മളോട്ങ്ങനെ കൊറച്ച് കെയറിംങ്ങ് ഒക്കെ കുറച്ച് കൂടുതലാ
നല്ലതാ ഇപ്പേ കെയറിംങ്ങ് ണ്ടെങ്കില് വണ്ണം വെച്ച് വരുമ്പം നല്ലതാ
ആഹ് ഇതേ ഇതന്നെള്ളൂ വേറെല്ല
കഷ്ടപ്പാട്നലെ
ആ അത് പിന്നെ ഇവിടെ എപ്പഴും അങ്ങനത്തെ
ആഹ്
അപ്പ ചീതറിട്ടാ ഉം പിന്നെ പെരുന്നാൾൻ്റെ ഷോപ്പിങ്ങൊന്നും ഇവിടെ ആയിട്ടില്ല. ഇവിടെ അങ്ങനെ ഉ അയ്ന് വേണ്ടിച്ചിട്ട് നമ്മള് എറങ്ങ്ണ പരിപാടി ഇല്ല. ഹസ്ബന്ഡറ് പോയിട്ടങ്ങാനും ചെലെപ്പോ കുട്ടികൾക്കടുക്കും എന്നൊക്കെല്ലാതെ.
ആ അങ്ങനെല്ലേ ഇവിടെ ഇൻക്കും ആദ്യം അങ്ങനെയിരുന്നു മുപ്പത് ഒരു കൊല്ലം മുന്നേ വരെ. ഹസ്ബൻഡ്ന്നെ എല്ലാം പോയിട്ട് എരിക്കും പിടിക്കെ ഞാൻ പറഞ്ഞ് ഇനി മൂതിൽ അങ്ങനെ പറ്റൂലാ എന്നെയും കൂട്ടണം. അങ്ങനെപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ശരി ചെറിയ പെരുന്നാൾ മുതല് എന്നെയും കൂട്ടിട്ട് പോക്കായി.
അയ്നിക്ക് ഹസ്ബൻഡിന്റെ കൂടെ പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നെ ഒട്ടും പറ്റില്ലേ കാരണം. നമ്മളങ്ങനെ ഒരു മിനിറ്റിന് മുമ്പ്ന്നെ ഇചി ഇപ്പ വരാം പറിം എന്താച്ചാ തിരക്ക് പിടിക്കും ഒരു കട ചെന്നിട്ട് നമുക്ക് പ ണ്ട് നമുക്ക് അടുത്ത കടയിൽ പോയി വാങ്ങാൻ സമ്മതിക്കില്ല.
ആഹ്
പക്ഷെ അപ്പൊ അവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഉ ഏതെങ്കിലും എടുക്ക് ഏതെങ്കിലും എടു പറഞ്ഞ നമ്മളിങ്ങനെ പ്രഷർ ചെയ്യും. ഉള്ളതില് പൊട്ട എടുത്തിട്ടും മല പിന്നെ ഒരു വരണ്ടി വരും നമ്മള്
ആഹ ഞാനും എന്റെ ഹസ്ബന്റിനോട് തരക്ക് കൂട്ടാൻ പാടില്ല ഡ്രസ് എല്ല മരിയാതക്ക് നോക്കിയെടുക്കണം.
ഉ അഥവാ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവരോട് ചോദിച്ചു നോക്ക് അപ്പൊ ഇര് പറിയും. നിനക്ക് ഇഷ്ടല്ലെ നിന്റെ ഇഷ്ടല്ലെ നീ എടുക്ക് നിന്റെ ഇഷ്ടല്ലെ നീ എടുക്ക്.
എല്ല നമ്മുടെ എറ്റ വന്നിട്ട് ഇട്ടിട്ട് അറിയൂ ഇതൊരു.
ആ അത് ശരിയാ ഇട്ടാ പറയുംഇത് നിനക്ക് ഒരു ഭംഗിയില്ല അപ്പൊ നമ്മ ചോക്കും. ഇതല്ലല്ലാം അപ്പൊ അവിടെ വെച്ചു ചോദിച്ചേ
ആഹ ഞാൻ ചോയിക്കൂം. എന്നോട് വന്നാ പറയും ഇതിട്ട് എന്തോരിക്കോല ഞൻ പറഞ്ഞ ആദ്യ ആദ്യമേ പറഞ്ഞാൽ പോരെ.
ആല്ല
ഉം
അതല്ലണ്ട് ഇവിടെ വന്ന കഴിഞ്ഞാൽ ഞാന് വീട്ടിക്ക് എടുക്കാനുള്ളത് ഞാൻ വീട്ടിൽന്ന് എടു ത്തിട്ട് പോവും
ആഹ ആഹ്
ഉ അ പിന്നെ ആൾക്ക് വലിയ നിർബന്ധം ഒന്നുല്ല. വന്നിങ്ങനെ എടുക്കണെന്നോ അല്ലെങ്കിൽ ആള് കൂടെ വേണെന്നോന്നുല്ല മക്കൾക്ക് ആളെടുക്കണം.
ആഹ് ഇവിടെ മക്ക അത് എന്താ അർഥ തന്നെ മക്കക്ക്കെ ഉള്ളത് സ്വന്തമായിട്ട് എടുക്കുക അതിന് എന്റെ ഇഷ്ടംന്ന് നോക്കൂ ഒന്നും നോക്കൂല.
ആ അത് അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾക്ക് ഇഷ്ടമായില്ല പറഞ്ഞോട്ട് അവര് സമ്മതിക്കൂല്ല.
ഇല്ല മക്കൾ സ്വന്തമായിട്ട് നോക്കിയെടുക്കണം.
ആ സ്വന്തഷ്ടത്തിന് പോയാ അങ്ങോട്ട് എടുക്കൂം.
എരുതിട്ട് വരും ഇപ്പ ഞാന് ബർത്ത്ഡേക്കൊക്കെ ഞാൻ പറയും ഞാനും വരും ന്ന് പറയും മക്കള് ഇല്ലാതെ നീ വരണ്ടാന്ന് പറയും
ഇത് പിന്നെ ഡ്രസ്സ് എടുക്കാനല്ലെലും ഞങ്ങളെ എപ്പഴും കൊണ്ടു പോവൂട്ടോ അത് കാരണം കൊണ്ട് നമ്മുക്കും വലിയ പരാതിയില്ല വീട്ട ട്ടിലങ്ങനെ അധികം ഇട്ത്തില്ല വന്നാലും പിന്നെ എവിടെങ്കിലും പൊറ ത്ത്ങ്ങനെ കൊണ്ടു പോവും
ആഹ്
ചായ കുടിക്കാന് അതിന് ഇതിന് ഒക്കെ പറഞ്ഞിങ്ങനെ പൊറത്തിറക്കും പിന്നെ കുഞ്ഞുങ്ങൾ അവര് ചെറുതായത് കൊണ്ട് അവര് ഇങ്ങനെ വാശി പിടിക്കേയ്
ആഹ്
പിന്നെ അവര് രണ്ടുപേരെയും കൊണ്ടു പോവാൻ ആൾക്ക് പറ്റില്ല അത് കാരണം കൊണ്ട് ആ ഒരു ഗ്യാപ്പില്
അത് നല്ലതല്ലേ
അപ്പൊ ഞാനൊരു വേഗം കേയറിപ്പോവും കാരണം ഒരാളെ കൊണ്ടായ ഒരാള് വാശി പിടിച്ചു കരയും
ആഹ് അത് ഒറപ്പാ രണ്ട് കൊണ്ടോവുമ്പോ എത്ര മക്കളുണ്ട് അവരെല്ലാം കൊണ്ട്പോ അല്ലെങ്കി പിന്നെ അവർക്ക് എന്നെ ഇഷ്ടല്ല അവരെ മാത്രം കൊണ്ടോയി പറഞ്ഞിട്ട് പിന്നെ കരച്ചിലും
ആഹ് കരച്ചിലാവും അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്താ വെച്ചാ ഉം അപ്പ എന്നോട് പറയും നീയും വായോ എന്നാന്ന് പറയും
ആഹ് അങ്ങെ അങ്ങനെ അങ്ങനെ ഒരു ഗുണം നമ്മുക്കുണ്ട്
അതെ അതങ്ങനെ ഉം പിന്നെ എന്താ വേറെ വിശേഷങ്ങള് അവിടെ
വേറെ പിന്നെ ഉം ഇങ്ങനെ പോണു
ആഹ് ഇഞ്ഞി സ്കൂള് ആയില്ലേ സ്കൂളിൽ അല്ലേ മക്കളെ സ്കൂള് ചേർത്താന് ആയില്ലേ
ഇല്ല എന്റെ ആയിട്ടില്ല മൂന്ന് വയസ്സും രണ്ട് വറ്റ ആയിട്ടുള്ളു ഉം
ഇവിടെ മോനിക്ക് തേ ഇപ്പ നാല് വയസായിട്ടു അപ്പ അവനെ ഇപ്പ ഈ പ്രാശ്യം ചേർത്തിട്ടേ ഉള്ളു
ആഹ് ആഹ് ചേർത്തിയാ ഇനിയിപ്പോ സ്കൂള് പോന്നതിൻ്റെ എന്തൊക്കെയാണ് ത്രിൽ ആയിരിക്കും അല്ലെ
ആഹ് പക്ഷെ അയ്നനുസരിച്ച് പേടിയുണ്ട് ഇവനിങ്ങനെ മാറി നിന്നിട്ടില്ല എപ്പഴും നമ്മുടെ ഈ ഡ്രസ്സിന്റെ തുമ്പ് പിടിച്ച് നടന്നിട്ടേയ് ആഹ് അപ്പൊ അത് കാരണം കൊണ്ട് പോയ ഇരിക്കോ ഇരുന്നാ ഇനി എന്തായിരിക്കും നമ്മളെ കാണാണ്ടാവുമ്പോ കരഞ്ഞ് ബഹളാവോ കുട്ടിയുടെ മനസ്സ് വിഷമിക്ക ഇങ്ങനെക്കെയാ
ആഹ് ഓക്കെ ട്ടോ
ആഹ് ആഹ്